ഹലോ
ആ മോളെ കിട്ടുന്നുണ്ടോ ആ സുഖായിട്ടിരി ക്കുന്നല്ലോ
ആ സുഖവാ
പിന്നെ വേറെ എന്തോണ്ട് വിശേഷങ്ങളൊക്കെ?
ആ ഇങ്ങനെ ക്കെ പോകുന്നു ജോലിയൊക്കെ ഇങ്ങനെണ്ട്?
ജോലിഒക്കെ സുഖയിട്ടിരിക്കുന്നു വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടോ മഴ ക്കെല്ലയോ?
ആ മഴയായിട്ട ഇപ്പം മഴന്ന് പറയുന്ന കർഷകരക്കെ വെള്ളം ഇതൊക്കെ കേറി ആ കൃഷിയൊക്കെ പോലും നശിക്കുന്നു അതേപോലെ വെയിലായാലും കർഷകർക്കൊക്കെ എന്താ ഉണങ്ങി പോകുന്നു എന്തായാലും വീ ക്ഷയാണ് ഒരു മിതമായ കാലാവസ്ഥയാണെങ്കിൽ നല്ല യായിരിക്കും.
നല്ലയാ വീട്ടിൽ എന്തൊക്കെയുണ്ട് കൃഷി ചേനയും ചേമ്പും ഒക്കെ ഉണ്ടോ?
ആ വാഴ
മഴക്കെണ് ല്ലയോ
ആ
നമ്മ ഞങ്ങക്കും വാഴ ഇതാ പഈ പളയതൊടന്റെ വാഴ വാഴയുണ്ട് കോവയ്ക്ക പ്ലാഷാം ബൂട്ട് പിന്നെ കരിമ്പ് ഒക്കെയുണ്ട്
കരിമ്പ
ആഹ കരിമ്പുണ്ട് കരിമ്പ് ആനക്ക് കൊടുക്കൻ നമ്മുടെ അടുത്തൊര അമ്പലംുണ്ട് അമ്പലത്തിൽ ആനക്ക് കൊടുക്കും
ഓ അതെയാണ് വളർത്തുന്നത്
ആ അത് അതിനാ വളർത്തുന്നത്
ഓ കരിമ്പ് കറുത്ത മണ്ണിലല്ലേ കിളി
അല്ല ഇവിടെ വീട്ടിലുണ്ട് ആനക്ക് കൊടുക്കാൻ വേണ്ടി മൂന്നാാലല് മൂടയേ ഉള്ളൂ ചെറിയ അഞ്ചാറ് മൂന്നാല് മൂട അത്രേള്ളൂ
ഓ അപ്പ ആനക്ക് എടുക്കാൻ വേണ്ടി മാത്രം മാത്രം വളർത്തന്ന് കാര്യ വളൊക്കെ എന്തു വിടുന്ന
ഒന്നും ഇടത്തില്ല തന്നെത്താൻ കിളിച്ചോളും
ഇവിടത്തെ മണിലൊക്കെ കിളിക്കുവല്ലേ ഇപ്പൊ കരിംമ്പ് ആഹ മധുരവാല്ലേ
ആഹ പിന്നെ ഇതുണ്ട് ഓറെ ഓറഞ്ച് ഉണ്ട് അത് കുഞ്ഞ് ഓറഞ്ചാണ് ഭയങ്കര പുളിയാണ് നമുക്ക് ജ്യൂസൊക്കെ അടിക്കാം ഉം അതിഷ്ടം പോലെ അങ്ങ് പിടിച്ച അങ്ങ് പിടിക്കും പിന്നെ എന്തവാ ഓമ ഓമക്കുണ്ട് ഉണ്ട് പിന്നെ ഏറ്റവും വലിയ ഫ്രൂട്ട്സ്ന്ന് പറഞ്ഞാല് മുള്ളൻചക്ക ഉണ്ടല്ലോ ആത്തിച്ചക്കയുടെ വേറൊരു ടൈപ്പ്
കൈ കൈതച്ചക്കെയോ കൈതച്ചക്കെയോ?
മുള്ളൻ ചക്ക ആത്തച്ചക്ക ആത്തച്ചക്ക ഒണ്ടല്ലോ മുള്ള് പൊറത്ത് മുള്ളൊള്ള ആത്തച്ചക്ക. ആ അതെക്കെണ്ട് അതീ ക്യാൻസർന്നക്കെ ഉപയോ കഴിക്ക്‌ന്നെയാം. ഒരു പുളിയും മധുരോം എല്ലാം കൂടെ ഒള്ളയാ. ആ പിന്നെ മുരിങ്ങയൊണ്ട്.
അപ്പൊ ആവശ്യത്തിന് വീ വീട്ടിലേക്കൊള്ളെക്കെ അവിടെ തന്നെ കൃഷി ചെയ്യുവല്ലേ?
ആ ഒണ്ടൊണ്ട്. ബേരി ചീര അങ്ങൻത്തൊള്ളെ എല്ലാ എല്ലാ അങ്ങൻത്തൊള്ളെക്കെ ഐറ്റംസ് ഒണ്ട്. ആ
പിന്നെ പേരക്കെ ഇവിടെണ്ട്.
ആ പേരക്ക.
ക്കാകത്ത് വെള്ളനെറോള്ളത് പേരക്കണ്ടല്ലോ കട്ടിയില്ലാത്തെ ആ ആ
ക്കുപ്പി ആ ബ്ലോക്കിന്റെ ചെറിയ ചെറിയ കൊച്ചു പേരേയത്.
ഏ
പേരേക്ക അപ്പയ്മ്മ ബ്ലോക്ക് ക്കിന്റെയാ മുരിങ്ങെ നല്ല ഇഷ്ടം പോലെ വല്ല്യ മുരിങ്ങക്ക പിടിക്കുന്നേ നീളം മുരിങ്ങക്ക പിടിക്കുന്ന ടേപ്പ് വീട്ട് ഈ നാല് ചുവ വീട്ട്ന് നാല് ചുറ്റുവൊണ്ടാര് ന്നപ്പൊ കൊറേയൊക്കെ മുറിച്ച് തന്നത്താനേ മുറിഞ്ഞ് ഇടിവെട്ടിയൊക്കെ ആഞ്ഞ് ക്കങ്ങ് ഒടിഞ്ഞുവൊക്കെ പോയാര്ന്ന്‌.
ഉം
ഇപ്പം രണ്ട് രണ്ടെണ്ണം അങ്ങാണ്ടേ നിപ്പോള്ളൂ രണ്ട് മരം നിപ്പോണ്ട് പിന്നെ ഒരണ്ണം പൊട്ടി വെരുന്നുണ്ട് പിന്നെ മാവ് ഒക്കെയൊണ്ട്. ഇല്ലാത്തേന്ന് പറഞ്ഞാ പ്ലാവും തെങ്ങുവേ ഒള്ളു.
പ്ലാവില്ലേ?
പ്ലാവൊണ്ടായിരുന്നു ഈ ടിവെട്ടിപ്പോയി നല്ല കായച്ച് ഇങ്ങോട്ട് വരാള്ള പ്ലാവായിരുന്നു ഇവിടെ ആ മാ ഞങ്ങള് ത മസിക്കുന്നേന്നറഞ്ഞ കുന്നിൻ്റെ മ മുകൾലാ ഉ നല്ല ഉയർച്ചയുണ്ട്. അപ്പൊ ഉയർന്ന പ്രതലാവുമ്പ മഴേം ഇടിം എല്ലാം ഒരേ
ഓ അങ്ങനെല്ലേ?
അപ്പ ഈ ഇടിവെട്ടി പോയി ഒരു വട്ടം വീ വീട്ടും ഫുള്ള് നമ്മക്ക് ഈ വയറിങ്ങക്കെ ഇടി വെട്ടി തീ കത്തുവൊക്കെ ചെയ്താര്ന്ന്‌.
അയ്യോയ്യോ ഉം ഉം ഇപ് ഇപ്പീയ് മ പ്ലാവിലക്കെടിയേക്ക്‌ല്ലേ തേക്കിലക്കെ പണ്ട് ഇവിടെങ്ങനെ ഇടിയേക്കന്ന് പറ റയുന്നേക്കാം.
തോം കഴിയണ മരം തന്നെ കത്തി പോയി സൈഡ് കൊണ്ട് കരിഞ്ഞ് ഒടിഞ്ഞു പോയി. അത് നല്ല ബ്ലോക്ക് പ്ലാവായിരുന്ന്‌. മാ ഒരു മാവുണ്ടായിരുന്നു ആ മാവിനെ നെറയെ മാങ്ങ പിടിച്ചായിരുന്നു അതും അതേപോലായിരുന്നു. ഇടി വെട്ടിയപ്പോ അതിനാത്തൊട്ടാഞ്ഞ്. നം ഞങ്ങളടെ വീടിന്റെ തൊട്ട് താഴെയാന്ന് ഇത് വെച്ചിട്ടുണ്ട് എന്തുവാ ഈ എന്തോ അയിന് പറയുന്നേ ഈ ലാ ടവർ ടവറല്ലല്ലോ ഈ ലൈറ്റ് ഇത് എന്തുവാ ഈ വെയില് എന്തോ അയിന് പറയുന്നേ എന്തോ മറന്നു പോയല്ലോ.
ഈ സണ്ണിന്റെ വെയില് പിടിക്കിന്ന് സോളാറോ?
സോളാറ് വെച്ചിട്ടൊണ്ട് അതിന്റെ എർത്ത് ഇത് വെച്ചേക്കുന്നത് നമ്മടെ ഇങ്ങോട്ടിങ്ങനെ പോന്ന അപ്പം അതി തട്ടി വെരുന്നത് ഇങ്ങോട്ടാണ്. നമ്മടെ അവടോട്ട് പടപടാ സൗണ്ട്
ഓ അപ്പോ
ആ
പക്ഷേ ഇവിടെക്കെ പ്ലാവും അതേപോലെ തെങ്ങൊക്കെ ഇഷ്ടം പോലുണ്ട് തെങ്ങങ് ഇപ്പൊ പണ്ടൊക്കെ ഇഷ ഇഷ്ടംപോലെ തെങ്ങും തോപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ തേങ്ങഒക്കെയേ പണ്ട് ഇന്റെ കൊച്ചുനാളിലൊക്കെ പക്ഷെ ഇപ്പ എല്ലാം റബ്ബറോക്കെ ഇട്ടപ്പം തെ ങ് പോ നശിച്ചു പോയി റബ്ബർ ഇടുമ്പോ നശിച്ചു പോവല്ല
ആഹ ആഹ ഇപ്പൊ തെങ്ങൊന്നും ഇപ്പൊ കാ അധികം തെങ്ങൊന്നും ഇല്ല തെങ്ങും എല്ലാം മുറിച്ച് പണ്ടൊക്കെയാണെകിൽ തെങ്ങും തെങ്ങയ അതോന്നല്ല പണ്ടൊക്കെയാണേ തേങ്ങിമ് തെങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ കള്ള് ചെത്താനെ നല്ല തെങ്ങും കള്ളക്കെ ചെത്തി എടുക്കത്തില്ലയോ അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പ എല്ലാം ഈ കള്ള്ക്കെന്ന് പറഞ്ഞ കെമിക്കൽ ചേർത്തല്ലയോ വിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇപ്പോഴും പണ്ടത്തെ കാ പണ്ടത്തെ ക കാലമായിരുന്നെങ്കിൽ എന്തു ആയിരുന്നു ഭൂമി ഒരു നമ്മുടെ കേരളം ഒരു സ്വർഗ്ഗ തുല്യല്ലായിരുന്നോ
ഉം
വയലുകളും പുഴകളും തോടുകളും നല്ല സൂ സൂപ്പർ വൈബ് ആയിരുന്നു ഇപ്പൊ അതൊക്കെ പോയി
ഈ സാധാ തെങ്ങിന്നും കള്ള് ചെത്താവോ സാധ തെങ്ങീന്നും കള്ള് ചെത്ത
പിന്നെ നമ്മുടെ സാദാ തങ്ങിന്നായിരുന്നു കള്ള ചെത്തിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ എന്റെ കുടുംബ വീട്ടിലൊക്കെ നമ്മൾ തെങ് ചെത്താനൊക്കെ കൊടുക്കായിരുന്നു തെങ്ങീന്ന് കല്ല് ചെത്തി എടുക്കുായിരുന്നു
ഓ തെങ്ങിന്റെ എന്തുവാ ഈ കള്ളന്ന് പറയുന്നത്
നമ്മുടെ തെങ്ങിന്റെ കൂമ്പുണ്ടല്ലോ ഈ പൂവ് വിടന്ന് ഇങ്ങനെ വരത്തില്ലയോ പൂക്കുല പോലെ അത് വിടര് വിടരാ വിടരുന്നതിന് മുമ്പിട്ട് അവര് അത് ചെത്തി അതിൽന്ന് എടുക്കുന്നയാണ് അതിനകത്ത് എന്തോ പരട്ടി ഒരു കലം കമത്തി വെക്കു രണ്ടുദിവസം കഴിയുമ്പോ അവര് വന്ന് രാവിലെയും ചെത്തും വൈകീട്ടും വന്ന് ചെത്തിയ എടുക്കുവല്ലോ
ഓ ഓ ഓ
ര മൂന്നു നേരമ ഒക്കെ ചിലപ്പോം ചെത്താറുണ്ട് രണ്ടു നേരകെ ചെത്താറൊക്കെ ഉണ്ട് അ അപ്പൊ അതൊന്നും കാണാനേ ഇല്ല
ആ
കള്ള് ചെത്തുന്ന അതൊന്നും കാണാനും ഇല്ല ആ ഒരു ലേവലും ഇല്ല ഏ
ഇപ്പ അതൊന്നും ഇല്ലന്തോ
ഇപ്പ പാടങ്ങളും കുറഞ്ഞ് പക്ഷേൽ നമ്മള് തമിഴ്നാട്ടിലോട് ചെല്ലണം എന്തൊക്കെ കൃഷികളാ എന്ത് ഭംഗി അവിടുത്തെ പാടങ്ങളൊക്കെ കാണാനും എല്ലാം
ആ
ഇപ്പൊ കേരളത്തില അ ഒന്നും ഇല്ല
ആ വലിയ വലിയ പാഠങ്ങളൊക്കെ കാണാം തമിഴ്നാട്ടിലോട്ടൊക്കെ
ആ പിന്നെ ഇവിടെ വന്നച്ചാ നമ്മുടെ പുഞ്ചം നമ്മുടെ ആലപ്പുഴ ഭാഗോ ഹരിപ്പാട് ഭാഗത്തോട്ട് ഹരിപ്പാട് ഭാഗത്തോട്ടൊക്കെ പോകുന്ന കുറച്ച് കുഞ്ചപ്പാടങ്ങളും ഒക്കെ അവിടെ ചെലുവാന്നെങ്കിൽ കാണാം
അ ആ
ഉം ഒരു തോടുകളും ഇല്ലല്ലോ ഇപ്പം പണ്ട് വയലോരോ തോടുകളും. നമ്മള് തോർത്തൊക്കെ വെച്ച് മീനയൊക്കെ പിടിക്കത്തില്ലായിരുന്നോ?
ആ ഇവിടെ അടുത്ത് അങ്ങനെ തൊടില്ല പക്ഷെ പിള്ളാരൊക്കെ ഇങ്ങനെ വഴിയൊക്കെ പോകുമ്പോ കൊ ച്ചു പിള്ളാരൊക്കെ തോർത്തൊക്കെ പിടിച്ച് ങ്ങ കണ്ടിട്ടുണ്ട്.
അത നമ്മളെ ഞങ്ങളക് കുഞ്ഞിലൊക്കെ ആണെങ്കിൽ മീൻ മീനൊക്കെ പിടിക്കാനായാലും ഈ നെല്ലൊക്കെ ന കളിയോ കളി നെല്ലിടുമ്പോ ഞാ ഇ നമ്മുടെ നിലൊക്കെ വിതക്കതില്ലേ? ച്ചു കഴിയുമ്പോ അത് കിളി കൊത്താരിക്കാനായിട്ട് പാട്ടകൊ ട്ടി കിളയൊക്കെ ഓടിക്കാനും ഒക്കെ നടക്കുവായിരുന്നു നമ്മള് നമ്മുടെ നാട്ടിലെ. വയലുകളൊക്കെ ഇഷ്ടം പോല ഉണ്ടായത് ഇപ്പൊ വയലുകളൊന്നും ഇല്ല എല്ലാം നികത്തി ഇല്ലയോ നികത്തി ചിലവർ വഅത കൃഷിയായിടാം. പോലെ വാഴ വെക്കാം ചിലരാണെങ്കിൽ ഇത്. റബ്ബറൊക്കെ വെച്ച് ഇപ്പം വയലുകളില്ല. വയലുകള് കാണാനേ ഇല്ല പഴേ ജീവിതംമാന്നന്ന് വെച്ചാ അതായിരുന്നു രസവായിരുന്നു.
ഞങ്ങുടെ ഇവിടെ അടുത്തൊരു വയലുണ്ട് ഇവിടൊണെങ്കി ഭയങ്കര രസയി. അ അങ്ങനെ എല്ലാരും ഭയങ്കര റീൽസിലൊക്കെ ഭയടെ വയറല്ല ആ സ്ഥലം അമ്പലം. അതിന് ചുറ്റും ഇങ്ങനെ വയ ഇങ്ങനെ നട് ക്കൂടെരു ചെറിയ റോഡ് അതില് ഇ സിനിമയൊക്കെ കാണാ. അങ്ങനെ ഒരു നല്ലരസ വെളുപ്പിനോക്കെ പണ്ട് ആ പണ്ട് ഞാൻ റ്റു ഷനൊകം പോവുമ്പം ആറ് മണിക്കക്കെ ഇങ്ങനെ പോകുമ്പോ ഭയങ്കര മഞ്ഞ് ഭയങ്കര താറാവും ആ കൊള തീ കിടന്നഅങ്ങനെ ഭയങ്കര രസ ആ സ്ഥലം കാ കാണാൻ
ആ.
ഉം.
ഇപ്പം അതൊന്നും ഇല്ല.
ആ ആ.
ആ ആ
പിന്നെ
ഏന്ന്
ഇല്ല് പണ്ടക് ക്യോന്ന്ആ മരകൊത്തികളെകെ കാള് ഇപ്പം മരം തൊത്തി എന്ന് പറയ്ന്നൊര് മരംകൊത്തിയേ
ആ വല്ലപ്പോഴൊക്കെ കാണും ഇങ്ങനെ മരത്തിലക്കെ ഇരിക്ക്ന്ന് കാണും.
ആഹ്
ഇവിടെ കൊറച്ച് ഗ്രാമപ്രദേശ്‌യാ നാട്ട്മ്പൊറം ആയോണ്ട് അതെക്കെ ഉണ്ട് ഇപ്പഴും ചെറ്തായ്ട്ടൊക്കെ
ആ ആ
പിന്നെ
ആ പിന്നെ ഞാനും ഇങ്ങനെ ആ ലൊയ്കുവാ
ആ അതേപോലെ ഇപ്പൊ കുക്കിനെക്കെ ഇങ്ങനെ കാണാറില്ല വയൽലൊക്കെ പോയാകാണാം
കൊക്കിനെയൊക്കെ കാണ പണ്ടൊക്കെയാണ് ഇഷ്ടം പോലെ കൊക്കുകളൊക്കെ ഉണ്ടായത് ഇപ്പം വയലുണ്ടെങ്കിലല്ലേ കൊക്കുകളെക്കെയുണ്ട് അതൊക്കെന് ഇപ്പൊന്ന് കഹ് ഇ ഫഹ് നമ്മുടെ ഫാഗത്തൊന്നും കുക്കിനെയൊന്നും കാണാറില്ല. കൊറേ കരിയില കിളിയള് അങ്ങനെ കല പിലാന്ന് പറഞ്ഞോണ്ട് അങ്ങൻതൊള്ളേ കൊറെ കൊച്ചു കൊച്ചു കിളികളെക്കെ ഇവിടെ കൊറെചെടികളൊക്കെ ഉണ്ട്.
കുയില്
ഏതാ കുയിലല്ലല്ലോ വേറെ ഒരെണം ഉണ്ടല്ലോ
ആ എനിക്കൂ ഇങ്ങനെ നമ്മള് പറയ് കൂവുന്നതിനന്നുസരിച്ച് കൂവുന്നത് കുയിലല്ലേ
ആ സ് ആന്നോ കുയിലല്ല വേറെ എന്താ ചക്കക്കൊമ്പനോ അല്ല വേറൊരു പേര് പറയുല്ലോ വേറെറ് കിളിയ്ണ്ടല്ലോ
ഇമ്ടെ ഈ എടയ്ക്കെക്കെ മയ്ലെക്കെ വന്നായ്ര്ന്ന് അങ്ങനെയെക്കെ വല്ലപ്പൊഴൊക്കെ വരും
നമ്മടെ അവിടെം വെരും പ്പൊ അമ്മക്ക് ഇവ്ടെക്ക വനവൊക്കെ ഉണ്ടായോണ്ടെ മയില് വീട്ന്റെ മണ്ടേ വന്നിരിക്കും
ആ അ
പന്നീ കീരീ അക്കെ വരും ഏറ്റവും കൂട്തൽ പന്നിശല്യവാ നമുക്ക് ചീനിയൊക്കെ നേരത്തെ ഇടുവാര്ന്നു ഇപ്പം ഇടാ ഒക്കത്തില്ല അങ്ങൻത്ത്ള്ളച് ചീനി ചേന അങ്ങൻത്തുള്ള ഒന്നും കൃഷി ചെയ്യാ ഒക്കത്തില്ല മൊത്തം പന്നി കൊണ്ടോവും
പോത്തെക്കെ വളർത്ത്ന്വരെക്കുണ്ട് അതൊക്കെ പ്പങ്ങന ലാഭാന്ന് തോന്നുന്നു
പിന്നല്ലാതെ പൊരു പോത്തിനെയൊക്കെ വളർത്തുന്നവർക്കൊക്കെ ലക്ഷങ്ങള് കിട്ടത്തില്ലേ ഒരു കുഞ്ഞ് പോത്തിനെ വാങ്ങിയ്ക്ക്ണവെങ്കി തന്നെ അമ്പതിനായിരം രൂവ കൊടുക്കണം പിന്നെ അ ദ്ന്റെ തീറ്റി അങ്ങൻത്തുള്ള പിന്നെ ഭയ് പിന്നീം പോത്തിനെയൊക്കെ വാങ്ങിക്കണങ്കി നല്ല കാശു കൊടുക്കണം അത് നല്ല പോലെ തണുപ്പ് വേണം അത് വയല്കളും ഉഷ്ടംപോലെ സ്ഥലം ഏക്കറ് കണക്കിനൊക്കെ വളർത്താനൊക്കെ ആണെങ്കി നല്ലയ
ഉം എങ്കിമ്മക്ക് അവസാനിപ്പിച്ചാലോ
ക്ക്ള്ളോർക്ക് വീട്കള്ലെക്കെ വളർത്താവുന്ന ആടിനെയെക്കെ വളർ ത്ത നല്ല ലാഫോവൊള്ള ഇതാ ആട് കോഴീ അക്കെ ഇപ്പഴ് ന ഒരു തുണി തയ്ച്ചു കൊടുത്താ കിട്ടും